ആഹ് കേക്കുന്നുണ്ട്
എന്ത ചെയന്നെ
ആഹ് ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഇങ്ങനൊക്കെടതിന് മോളണ്ടായിരുന്നു അപ്പൊ അവടെ ഇങ്ങനെ കെട്ടാനീൻ
പണിയല്ല ഒരിങ്ങിയ ആൽക്കാനല്ലും ഉണ്ടാവില്ലേ
ഇല്ല അലക്കാനൊക്കെ ഉണ്ട് ഞാൻ ഇവളൊന്ന് ഉറക്ക ക്കീട്ട് അലക്കാൻ വിചാരിച്ചു
ഉച്ചക്ക്ത്തെ ഭക്ഷണം ആഹ് ഇപ്പൊ ഒരു വല്യ മഴ വന്നിന കാറ്റും മഴയും ഇപ്പ വയില് വരുന്നുണ്ട്
ആഹ് ഇവിടെങ്ങനെ തന്നെ വല്യ മഴ പെയ്തിട്ടില്ല എന്നാലും ചെറുതായിട്ട് ഇടക്കിടക്ക് ഓരോ മഴ ഇങ്ങനെ
ഇപ്പൊ നല്ല വെയില
വെയിലേ ഇല്ല ഇവിടെ ഒരാഴ്ചയായി ഇവിടെ വെയിൽ ഇല്ലാത്തോണ്ട്
ഇപ്പം തുണി വങ്ങന്റെ വെയിൽ വന്നേ ഞ റ്റത്തൊന്ന ഇടലില്ല ഞാ റൂം മോളിലെ റൂമ കൊണ്ട് പോയിട്ടിടും അ അന്തിയോടെ മഴ വരുമ്പോ എടുക്കാനും വെക്കാനും ആഹ് എടുക്കാനും വെക്കാനും ആരിക്കും എടുക്കാ കയിയ്യ
ആഹ്
ട്ട പോണ്ട പോതാ ഒരിക്കൽ പറാമ്പ നോ ഒറ്റ ആദ്യം പറഞ്ഞോണ്ടന്ന ആദ്യം വലും ബാക്കടണം
വീട്ടില പണിയും തീരൂല അല്ലേ
ഇല്ല ഉം എല്ലാ അടിച്ചു വരിയാവുമ്പോഴേക്കെല്ലാം നേര എത്രയോ നേരം പോകും പിന്നെ സമയായി കുളിച്ച് നിസ്കരിക്കാൻ
ആഹ് അതന്നെ
ല്ലുമ നേരം പിന്നെ വൈകുന്നേരത്തെ ആദ്യം ആക്കാനായി ഉച്ചക്കത്തി ആയിട്ട ഉച്ചക്കത്തെ ചോറ് ഭക്ഷണ എല്ലാം ആയോ ചോറ് എല്ലോം
കറിണ്ട് ഞാൻ ഇച്ചിരി കഞ്ഞിയായിട്ട് വെക്കാച്ചരി മക്കള് രണ്ടാള ഉണ്ട് ഇവിട മൂത്തോള സ്കൂൾ പോയിട്ടില്ല പ്പ പനിയെല്ലായതുകൊണ്ട് ഞാൻ വെച്ച കനിയൻ കഞ്ഞിന്നാക്കാം
പനി എല്ലായിടത്തുംണ്ട് ഇപ്പൊ പരക്കള്ളതന്ന് ഉം ഒരാൾക്ക് വന്ന ആ മഴയല്ലേ ആഹ അതുകൊണ്ട് മാഷി ആദ്യം ഗ്രൂപ്പിലിടും ജലദോഷം പനിയ ഉണ്ടെങ്കിൽ മാറിയിട്ട് നല്ലോണ്ണം മാറിയിട്ടേ വരുന്നു
അതാ സ്കൂള് വിടാഞ്ഞത് പനി അങ്ങനെയില്ല വനി കവക്കെട്ടുണ്ട് പിന്നെ തലവേദനയാന്ന് പറയുന്നുണ്ടോള് ഇ സ്കൂള ചെന്നിട്ട് തലവേദന എന്നും പറഞ്ഞ കിടക്കുന്നുള്ളല്ലോ അതാ ഞൻ പിന്നെ വീടാ ഞാ
സ്കൂൾ കൂട്ടാൻ പോണ്ടിരില്ലേ അങ്ങനെയെങ്കിലും അല്ലേ സ്കൂൾ വി
അല്ല സ്കൂള് വിട്ടിട്ടില്ല
അതെ എന്തെങ്കിലും ണ്ടെങ്കിൽ അവര് കൂട്ടാൻ അഭിനോനന്നെ പോ അങ്ങനെയല്ലേ ആഹ് അതെ ഇവിടെയും അങ്ങനെയാ ബറള മിൽന്ന് പറഞ്ഞേക്കൂലല്ലോ
ഉം ഉം
എല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് അവര് വിടു
ഉം ഉം
ആന്നെയ ഈ നട്ടാന്നെ എല്ലാം ജോ ആ അങ്ങന്നെയാ ഞമ്മള അങ്ങന്നെയാ കൊട് എൻ്റെ മോനിയൽ ഞാനിങ്ങനെ എന്തെങ്കും ഉണ്ടെങ്കിൽ ആതോണ്ട് ഞാനിപ്പം പറഞ്ഞേക്കരില്ല പനിയാറ്റം വന്നിണെങ്കി രണ്ട് ദിവസം പോവാണ്ട്ന്നോ ന്നറിം
അതന്നെ
ഉസ്താവ് മാറും അങ്ങനെയാ പറയും
ഉം ഉം ഉം
ഈ കുട്ടികളെല്ലാം ഛർദിക്കുവല്ലും ചെയ്യുന്നിട്ട് ഇപ്പൊ ഛർദിയ ഉണ്ടല്ലോ ഉമ്മമാർ നോക്കിട്ട് പറഞ്ഞേക്കണോ
ആഹ് ആ
അങ്ങനെ അതല്ലാം ഉസ്തകന്മാർക്ക് ബു മോന അഞ്ചില് ബുദ്ധിമുട്ടല്ലേ അല്ലാം തുട നടുക്ക ഉസ്താദ് പറയുന്നു ഇങ്ങനെ കുട്ടികൾ ഛർദ്ദി ഉണ്ടായിട്ട് പറഞ്ഞു വച്ചട്ട് നമ്മക്ക് അത് വൃത്തിയാക്കാനാണ് നേര ഇല്ല
ഉം ഉം ഉം
പഠിക്കാന് ആക അത്രല്ലേ ഒരു മണിക്കൂറല്ലേ കിട്ടൂലൂ ഏഴരെ തൊടങ്ങിയാല് എട്ടര ക്കാലിന് അവസാനിക്കും
ഉം ഉം
ആ നിങ്ങളൾഅവടെ അങ്ങനെയാ
ആ ഇല്ല ഞാന് സ്കൂളിൽ വിടുന്നല്ല
ഓ മദ്രസെ പോക്കില്ല
ഇല്ല നമ്മള് മുസ്ലിംസ് അല്ല
വേറെന്ന
ആ വേറെ ഒരു മോൻ
രണ്ട് ഒരാൾ ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്
ഓ ഓ മൂത്ത വല്യ കുട്ടിയല്ലേ
ആഹ് ഓൻക്ക്നി കിട്ടണം എവിടെലോ കൊടുത്ത്ന് റണ്ണും കോളേജിലും പിന്നെ മട്ടന്നുര് അങ്ങനെയല്ലും കൊടുത്തിന് എല്ലാ സ്കൂളും കൊടുത്തിന് എട്ട് സ്കൂളും അറ്റ വേറൊന്നും വന്നില്ല കുറേയൊക്ക് വന്നല്ലോ ആ
ആഹ് ഏതാ പ്ലസ് ടു ഏതാ എടുത്ത
ഹുമ്മാറ്റിസം
ആഹ് ഹ
കൊമേഴ്സെയ്നി ഓൻ.. ത....
ഏ
കുറയോ പോ നോക്കി ഓക്കി ഇന്നട്ട് പിന്നെ ഓൻ പറഞ്ഞ അതന്നെ പഠിക്കാ ഗവൺമെൻ്റ് കിട്ടിയതല്ലേ കിട്ടിയത് പിന്നെ ഏ
കൂത്ത് പറമ്പിലാ പഠിച്ചെ പ്ലസ്ടു
എല്ല
ആഹാ
ഉം നമ്മള് ഇങ്ങോട്ട് ഇടുത്തി തന്നെ തൊട്ട അടുത്ത
ആ ആ
ഉപ്പാടെല്ലാം കൊടുത്തിനി കൂത്തുപറമ്പ് തലശ്ശേരിൽ
ഉം ഉം
എട് ന്നും വന്നിനുല്ല
ആഹ് ആഹ്
കഞ്ഞിക്കിനി ന്നാ ചമ്മന്തി ഓടിക്ക
പാ പയറ്ണ്ട് ചെറുപയറ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാ ആഹ് അതെ അ ആവുമ്പോ കയിച്ചോളും ആഹ് അതിന്റെത്ത് ഇച്ചിരി മറ്റേ വറ്റൽ മുളകില്ലെ
ആഹ്
അഹ് കൂട്ടി തേങ്ങ ഒന്നും ട്ടാ ചെൽപ്പം തിന്നു ല
ഓ നമ്മ ചെറുപയർ എങ്ങനെ വെക്കുമ്പോ തേങ്ങാ ചെര്ണ്ടിയിടും പണ്ടത്തെ സ്കൂളിൽ അതെ നു
നമ്മള് സ്കൂൾ പഠിക്കുമ്പോ അതെ നു ഇപ്പൊ സ്കൂളെല്ലാം ചോറല്ലേ
ചോറും പിന്നെ വേ ആരങ്ങും എന്തങ്ങും ഗിഫ് റ്റ് കൊടുത്തിനെ അയ്ന് നെയ്ച്ചോറും എർച്ചിം അങ്ങനെ ക്കെ ല്ലേ അതന്നെ പണ്ട് ഒരു കുഞ്ഞു കോപ്പി എടുത്തു പോയി ഒരു ഒന്നിൽ ചോറും തരും ഒന്നിൽ പയറുംതരും കോപ്പി ഇല്ലെങ്കി അയിന്റെ മോളിൽ തന്നെ വയ്ക്കും
ഇവർക്ക് അതൊന്നും കിട്ടിയിട്ട് ഇല്ലല്ലോ അതോണ്ട് നമ്മള് വീട്ടിന്ന് ഇണ്ടാക്കികൊടുകുമ്പോ നല്ലോണ്ണം കഴിക്കോ
ആഹ് അതെ അതെ ഇപ്രാവശ്യം അങ്ങനത്തെ ഈ കുഞ്ഞു കുട്ടികൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല പണ്ടത്തെ അഹ എന്നെ എട്ക്ക് എട്ക്കവരോട് വെക്കാ പറയണ നമ്മ മീറ്റിംഗ് ല് പറ്യ ണ്ണം പണ്ട് ചെറുപയറ് ഒര് തൂക്കില് ട്ത്ത് കൊണ്ടന്ന്ട്ട് എല്ലാർക്കും തരുത്ത ചെറിയ കോപ്പി എടുത്തി നേ കോപ്പി ത്തരും അല്ലെങ്കിൽ കഞ്ഞിൻ്റെപ്പ ഴും അഹ് ഒരു ടേസ്റ്റ് തന്നെയാ
ആഹ് അതെ ഹെ
ആഹ് നല്ല രസല്ലേ
പക്ഷെ ഇവര് എല്ലാ ദിവസവും കൊടുത്താൽ കുടിക്കൂലെ ഇങ്ങനെ എപ്പോഴെങ്കിലും എ ല്ലാ ഇങ്ങനെ പനിയെല്ലാം വരുമ്പോ അല്ലാണ്ട് ഇടക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടല്ലാ ആകുമോ ഞാൻ ഇങ്ങനെ വെച്ചു കൊടുക്കും
ഓ അങ്ങനെ കുടിക്കുളു
ഉം എല്ലാ സു കൊടു ഇവള് മുത്തയാള് ആറാം ക്ലാസ്സിലാ ഓള് സ്കൂള് പോയി രണ്ടാമത്തെ മോക്കാന്ന് പനിയാന്ന് പറ്ഞ്ഞോ ഓള് മൂന്നാം ക്ലാസ്സില് ഉം പിന്നെ ഒരു ഇളയ രണ്ടു വയസ്സായ ഒരു മോളുണ്ട്
വൈന്നേരം ആവൂല്ലേ വരാൻ നാലുമണി ആവില്ലേ വിടാൻ പത്ത് മണിക്ക്ന്നെ ഇങ്ങക്ക് സ്കൂൾ പത്ത് മണി മുതൽ നാലുമണി വരെയിരിക്കുല്ലേ നമ്മളെപോലെ ന്നെ ഓ നമ്മുക്ക് നാല് മണി വരെ ഓരോ സ്കൂളിലും എട്ടരക്ക് തുടങ്ങിയിട്ട് രണ്ടേ നാൽപത് വരെയും
ആഹ്
ആഹ്
അഹ് ഇവടെ പത്ത് മണിക്ക് തന്നെ പത്ത് മണിക്ക്ന്നെ തൊടങ്ങുവാ ഒമ്പ മണി ആവുമ്പോ പോവും ഇവ്ടന്ന് ബസ് ഇണ്ട് സ്കൂൾ ബസ് ഇണ്ട്
ഓ സ്‌കൂള് ബസ് ണ്ട് ഇമ്പടിണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
ഉം
ഇന്ന് മയെലൊണ്ടാവ്ടാ
ആഹ് മഴയതാ പറഞ്ഞ ഇന്ന് രാവിലെ തൊട്ടേ മഴ
ഓ നമ്മക്കെല്ലാം ന
എടക്കെടക്കൊന്ന് ചോറും പിന്ന വെയിലങ്ങനെ വല്യ വെയിലൊന്നു ഇല്ല തുണി ഒണങ്ങണ്ട വെയിലൊന്നും ഇല്ല
നമ്മക്ക് നല്ല വെയ്ലാ എല്ലാം ബയ്ത ബെയ്ത വള്ളല്ലേ
ഇന്നൊന്ന് ബെഡ്ഷീറ്റും മൊത്തോന്ന് അലക്കിട
ആഹ്
ഇല്ല അത് അല ക്കിട്മ്പത്തേക്കും മഴയായിരിക്കും പിന്നെ ഇത് വെക്കാന്ള്ളോരു സ്ഥലയില്ല ഷീറ്റിന്റെ ഉള്ളിലെല്ലാം തുണി നെറഞ്ഞ്ന്ന് ഇത് ഒണങ്ങാത്തോണ്ട് ഓരോ ദിവസും അലക്കിയിടുന്ന അലക്കിയിടുന്ന തുണിയെല്ലാം ഇങ്ങനെ നെറഞ്ഞ് ഞാനെന്നിട്ട് അകത്തോട്ള്ള അഴ കെട്ടി ആരും വരൂലല്ലോന്ന് വിചാരിച്ചിട്ട് ഒണങ്ങണ്ടേ പിന്നെ
ആഹ് ഫാന്ൻ്റെ കാറ്റിന് നല്ലോണം
ഉം ഫാനും അങ്ങ് ഇട്ട് വെക്കും ആഹ്
ഒറക്കിനാ
ആഹ് ആയിരിക്കും ബാ കൊത്ക് ഇണ്ട് ഇവടെ കൊത്ക് കടിച്ചിട്ട് ഭയ്ങ്കര പ്രശ്നാ
ഓഹ് കൊത്കാ
മഴ പെയ്തിട്ട് ഇങ്ങനെ കൊതുകാ അപ്പറത്തിങ്ങനെ റബ്ബറ് ഇണ്ടേ ആട്ന്ന് ഇങ്ങനെ വരും കൊത്ക് ഇത് കടിച്ചിട്ടാ കരയ്‌ന്നേ
ഓഹ് അയ്ന് ഫാനിട്ടാ
ആഹ് ഫാന് ഇട്ടാല് തണ്ത്തിട്ട്
അതെ കൊത് റബ്ബറ്ണ്ടെങ്കി കൊതുകേ ഇണ്ടാ ചേരിപ്പൊകെ ഇട്ട്ട്ടൊണ്ട് നമ്മളങ്ങനെ അല്ലേ ചെരിപ്പോകേല് മന്
ച്ചിട്ടിട്ടേള്പ്പം മറ്റോള് പൊറത്ത് പോയിട്ട് വന്നാന്ന് തോന്ന് അതാ വാതില് തൊറക്ക്മ്പത്തേക്കും കേറും അകത്ത്
വാഹ് അല്ല ഇമ്മേം ചെരിപ് ചെകി ചേരിപ്പൊക ഇട്ടിട്ട് അയില് മഞ്ഞ മഞ്ഞക്കൊമ്പ്ട്ടു അന്നേരം കൊതുകങ്ങ് പോകും
പോവുല്ലേ പണ്ട് അമ്മേല്ലോ ചെയ്യ്ന്ന്ണ്ടാരുന്നു ഇങ്ങനെ എൻ്റെ അമ്മ
ആഹ് ഇന്നലെ അങ്ങ് പോയ് ഇപ്പം മയ പെയ്തേന് ഇപ്പത്രേ ക്കാനില്ലേ പണ്ടി അന്നേരം ഈച്ചേണി ഇങ്ങളങ്ങോട്ടോന്ന് ഈച്ചണ്ടായ്നൊ
ആഹ് മഴക്കാലത്ത് ഈ ചക്കെല്ലാം ബീണിട്ട് ഇണ്ടാവും ഇത് ചക്ക സീസണാവുമ്പോ ഇണ്ടാവും ഈച്ചെല്ലാം ആ ചെറിയ അണ്ങ്ങ് പോലത്തെ സാധനല്ലേ
എന്നേച്ച് ബെല്ല്യൊര് ഈച്ചയൊണ്ട് ബെല്ല്യ അണ്‌ങ്ങോല്ത്തെ അല്ലാത്തൊരു ബെല്ല്യ ഈച്ച ആഹ് ബെല്ല്യ ഈച്ച ആഹ് അള്ളോ ആ സാധനം വാങ്യാ മാങ്ങി മാങ്ങി അയിന് അട പറ്റിക്കാൻ അടവെക്കലാ ഇന്നെട്ട്യ്ല് പറ്റില്ല ഈച്ച ഈച്ച പറ്റ്ന്നൊരു സാനുണ്ടായിനി ഹലോ ഹലോ ഹലോ